ഹലോ
ആഹ്
പോയോ
എല്ല ഇവിടെണ്ട് എന്താ വർത്താനം
നല്ല വർത്താനം
ഞാന് ഇത് റിംഗ്ടോണ് ഈ സൗണ്ടില്ലേ അത് കേൾക്കണില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടിക്കാനി
ഏഹ് എന്തേനു കരിഞ്ഞു സ്മെല്ല് ഏഹ് ആ കുട്ട്രിനോന്ന് നിക്ക്യാ ഓ ള് ചായണ്ടാക്കോളെയ്. എന്തോകരിഞ്ഞ സ്മെല്ല്ണ്ട്. ചായ ഒക്കെണ്ടാക്കും ണ്ടാക്കല് കൊർച്ച് കൊർച്ചേറെനൊള്ളുണ്ടാക്കല് പരീക്ഷണങ്ങള് ചെയ്താ കൊഴപ്പില്ല പക്ഷെ ഇന്ക്കെന്താറിയോ പരീക്ഷണം ചെയ്താണ്ട് അവിടെക്കെ ഞാൻ നന്നാക്കിമാരി ക്ലീൻ ആക്കണം അല്ലെങ്കി എനിക്ക് ദേഷ്യം പിടിക്കു ഇത് അവിടെ ഇട്ടണ്ട് പോവും ഒക്കെ
ആഹ് ആഹ്
മാങ്ങേക്കെ ചെത്തിയാ ഏഹ്
ഇന്റ അബി അങ്ങൻ തന്നെ
അ ആൺകുട്ടില്ല ഇത് പെൺകുട്ടികളാുമ ആൺകുട്ടികളാവകുമ്പോ പിന്നെ കൊറച്ച് ഒക്ക് അത്ര ഇത്ണ്ടാവില്ലല്ലോ. ഇത് പിന്നെ ഉണ്ടാക്കിയ എന്ത് സാധന. ഉണ്ടാക്കിയാലും അങ്ങനെ മറ്റവന അവിട നോക്കി നക്കണ്ട് സ്ഥലമൊക്കെ കേയറി അവഓള്ണ്ടാക്കും ചെയ്യാം
ഹഹ അന്റെ കടൽ വന്നപ്പളേ ആദ്യം ആദ്യംന്ന ഒരു പേടി പിന്നെ എത് സെറ്റ ആായില്ലേ
ആഹ
പിന്നല്ല ചിരികളടല്ല അതെ മരരുും മാറ്റൂല്ല തടി തടിയൂല്ല ആരെ മാതിരിന്നൊന്നും ഇല്ല അതെ പോറ തന്നെ കൊറച്ചൊരു നീളം വെിച്ച നല്ലാതെ
ആഹ
ഉ
വരു താടി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാ അത്ഭുതേ
ഉം ഉം
എന്താ വച്ചാ നമ്മള് കുട്ടികൾക്ക് ചിരടൊക്കെ കെട്ടിെടുക്കും ക്കല്ലോ അപ്പാ ചരട് ഓന്നത് ആ ചട്ടൈ നമ്മള് ഒരു വണ്ണം വെക്കുമ്പോ ചെരട് അയച്ചു കിട്ടല്ലോന് അവഓനങ്ങനത്തെൊ ഒരു ആവശ്യേ വരിലില്ല ആ ചിരട് ഒഴിവാക്കുവള ആ ചിരട് തന്നെ മതി കറി വന്താ അങ്ങനെ താടി
ഡോക്ടർ അനസിലേനി
ഡോക്ടറിനോട് പറഞ്ഞു ഓന് പത്തര കിലോ ഉണ്ട് ഓന്റെ വയസിനനുസരിച്ചുള്ള വെയിറ്റ് ഓന ഉണ്ട് ജട്ടായിരുന്നു
പ്രായത്തിൽ കുറച്ച് കൂടിയ ചടിവാണല്ലേ
ആഹ് അതാണ് അടക്കെ വെള്ളല്ലേ നിറച്ച് വെള്ളല്ലേ ഇ്മേ ആഹ ഞാനല്ലേ തായാലും കരന്റെടുത്തമ്മ വെള്ളം ചിന്തിച്ചേ
ഉം
കേട് വരുൂട്ടോ വെള്ളായ നിങ്ങള ഹസ്ബന്ഡ പോയോ
ആഹ അത്ന്നല്ല പോയി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞന്ന് പോയ ആ
ആ എന്നറ്റ എപ്പളാട എത്തിയേ
എപ്പഴത്തിയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻന്ന രോ തിരക്കില്ലേന എന്ന ആ ഉടുപ്പൊക്കെ അടിക്കാനുള്ള തിരക്കും വീട് ക്ലീനിങ്ങ ആകൊരു എനിക്കി ഒരു സൺ‌ഡേ കിട്ടുന്നതല്ലെടെ ലീവ് ശരിക്കും ഞാൻ സണ്ടേ തുൊറക്കല ഇണ്ട് ഇന്ന് എന്താ അറിയോ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതത് കൊണ്ട് അയ്മക്കങ്ങട് പുട്ത്തല്ല നാളെ ഓൽക്ക് എന്തെലൊക്കെ വെട്ടിവെക്കണം ന്ന് ണ്ടാ ങ്കി ഞാൻ ഞായറാഴ്ച്ച
ആ അതല്ല യൂണിഫോമിന്റെ കയിഞ്ഞോ ആ
യൂണിഫോമിൻ്റെ കൊണ്ടെയ്ക്ക്ണ് ഞ് അട്ത്തെ ഞ് വെരോ അറീല ഞാൻ ചോയിച്ചിട്ടൂല്ല കാരണ ന്താറിയോ അല്ലാത്ത വർക്കുകൾ കുറെ ബെ ബെൻഡിങ്ങാ
ആ അയ്ന് അതിമ്മന്നർഞ്ഞാ വല്ലാതെ കിട്ടണില്ലല്ലോ അപ്പൊ ഇങ്ങക്ക് ഫുള്ള് കിട്ടണെ ഫുള്ളാക്കല്ലേ നല്ലേ
ആ അതാണ് ആ കളഞ്ഞ അത് പോവും ചെയ്യും അമ്മക്ക് ആ യൂണിഫോമിൻ്റെ കഴിഞ്ഞൊട്ങ്ങി ഇഞ്ഞ് അട്ത്തെ ഇഞ് കിട്ടാണെ തന്നെ ഒര് ട്രിപ്പും കൂടെക്കെണ്ടാ വൊള്ളൂ ഒരു ഒരു പ്രാവശ്യം കൂടെ
ആ ആ ആ
ഉം നിക്ക് ടൗണിലൊന്ന് പോണം ഉം ബിനു മോന് നാളെ സ്കൂൾക്ക് പിന്നെ ഇതില്ല ഷൂസ് സ്കൂൾ ഷൂ വാങ്ങിട്ടില്ലേനി
ആ
കൂൾ ഷൂ ന്നും ശെരിക്ക് നിർബന്ധല്ലവ്ടെ
ആ
ഈ ഫസ്റ്റ് ഓപ്പണിങ്ങിന്റെ സമയത്തൊല് നിർബന്ധമാക്കും പിന്നെ റ്റെ കുട്ട്യളി ടൂല ഒക്കെ വള്ളി ചെര്പ്പും മറ്റേ ചെര്‌പ്പൊക്കെ ടാ ഉം
മഴ വരെ കറ്പ്പ് വള്ളി ചെര്പ്പ് മഴ കഴിഞ്ഞാ കറ്പ്പ് ഷൂ വാണോല്ലോ
ആ
അപ്പൊ അത് വ അങ്ങനല്ല അതിപ്പോ ഞാൻ പറയാ നമ്മക്കിപ്പോ ഒരാളൊള്ളൂ രണ്ടും മൂന്നും നാലും കു അതേപോലെ പക്കപ്പങ്ങനെ മാറ്റി വാങ്ങാൻ കയ്യോ പ്പോത്
അ
നട്ക്കൂല്ല
ഉം ആ അതെ ഉ അപ്പൊ കുട്ട്യാളെ ആരേലും എന്തേലും പറയാനിക്കല്ലേ അഅ് പിന്നെ നിർബന്ധിച്ച് വാങ്ങിപിച്ചോല് ഞാന് കഴിഞ്ഞ കൊല്ലത്ത ണ്ടേനിയല്ലോ അപ്പൊ കൊർച്ചൊക്കെ ഇടാന ണ് നോ മ്പല്ല്യേ ഞാൻ റാക്കിന്റെ മൊളില് വെ ച്ചതിനിയോട് നോ ഒരു എലി വന്നാണ്ട് കടിച്ച് തിന്നിക്കണ് നല്ല ഷൂന ഒരു കുഴപ്പില്ല അന്റെ മൂട് ഭാഗം ആ വല്പ്പം ഭാഗന്ന ഓന് വല്ല ഞ്ച് പറഞ്ഞവര് എന്റെ കുട്ടീന്റെട്ടും വല്ല ചെയ
ആ മോനെ ഞാൻ പിന്ന ആ അതിൻ്റെ അന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് വന്ന അന്ന് ഇന്നും ഒരേ രേ ഭാര്യയാണ്
ആഹ്
ഒരു മാറ്റം ഇല്ലില്ല മൂപ്പര്
ഉ ആഹ്
ആഹ് ആഹ് ശരി അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യ ഏഹ്
സുന്നത്ത് കല്യാണം കഴിഞ്ഞിട്ടന്നെ ഓൻ നന്നായിട്ടില്ലല്ലോ എന്തെല്ലാം ഞാൻ കൊടുത്ത്ക്ക്ണ് നെയ്യൊക്കെ നെയ്ൽ കുളി ചിക്കണ് അങ്ങനെ ഞാൻ പയവും വാട്ടി മുട്ട മുട്ട പുഴുങ്ങിയാണ്ടും മുട്ട പൊരിച്ചാണ്ടും ക്കെ നെയലേനി ഞാന്
ആഹ്
ഇപ്പൊണ്ടല്ലേ ഈ യൂട്യൂബില് ഇതിലൊക്കെ ഓരോ പരസ്യടി ന്യൂട്ര മിക്സ് വാണ്ടേ
ആഹ് നല്ലതാ
ഏർ അത് ഞാ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞേക്കണംന്ന് വാങ്ങ്യൊക്കണം
ആഹ് ക്ഷെ ല്ലാം റൈ ഇണ്ട് ലേ
നാനൂറ്റി സംപ്ത്തിംഗ്ല്ലെ ഒള്ളു
ഏഹ്
സംതിങ്ങോ
അഞ്ഞൂറ് റുപ്യ അറ്ന്നൂർ റുപ്യൊക്കെ ഇണ്ട്
ഞാൻ കണ്ടെയിൽ നാനൂറ്റി സംതിങ്ങ് എത്രെ കണ്ടെയ്
പക്ഷെ ഇവന് കൊടു
ഇല്ല ഉണ്ടോ അങ്ങനെയുണ്ടോ അത് ഈ ഓരോന്നിന്റെ പിന്നെ നട്സുകളൊക്കെ ഇട്ടാണ്ട് പൊടിച്ച് വിച്ച സാനല്ലേ അത്
ആണ് പാലിൽ കലക്കി കൊടുക്ക പക്ഷെ അത് കുടിക്കാന് കുടിക്കുവോന് ഓല് ഒരു ചായൊന്നും ഓന് വെള്ളം വെള്ളം കുടിക്കട്ടോ ചായ കൊടുത്താ ഓനാണ്ട് കളയത് കളറ് മാറിക്കണ്ടാ
ക്ലാസ്സിലാ കൊടുക്കല് അതോ കുപ്പിയിലോ പാൽ കുപ്പിയിലോ
ക്ലാസ്സില്
ആഹ്
ഓള് കോഫി ഉണ്ടാക്കി നല്ല രസമുണ്ടെനു ആഹ് ബ്രുകോഫിയാണ് കടയത്തെ മായിരി ഉണ്ട്ന്ന് ഓള് അപ്പ എന്താ ഒരു പാക്കിന്റെ പകുതി പാലോള് എടുത്തണ് പിന്നെ രസമുണ്ടാവില്ലേ
ഞാൻ അങ്ങനെ ഉണ്ടാക്കല് ഞാൻ വെള്ളം ചേർക്കലില്ല
ല്ലെ
ഞാൻ ഞാൻ അങ്ങനെ ഉണ്ടാക്കലെടി ഞാൻ പാലില് വെള്ളം ഒയ്ക്കെ ഇല്ല
ഏഹ് ഇപ്പൊ ഒരു പേക്ക് പാലോണ്ട് എത്ര ക്ലാസ്സ് ചായയ അപ്പം ഇങ്ങൾ ഇണ്ടക
ചായ ആയാലും ആയാലും ഒക്കെ ഞാന് അയിന് ഇവിടെ ഞാൻ മാത്രം കുടിക്കുള്ളൂ കുട്ടിയൊക്കെ രണ്ടാൾക്കും പിന്നെ ചെറുതിന് പാല് കൊടുക്കും മറ്റവന് പിന്നെ അങ്ങനെ കുടി ക്കുവൊന്നൂല്ല ചെറുതിന് പാല് കൊടുക്കും
ആഹ് ആഹ്
മറ്റേന് പിന്നെ പാലും ചായ അങ്ങനത്തൊന്നും ഇഷ്ടല്ല
ഏ
മ്ന്റെ ഹസ്ബൻറ് ആണെന്നുണ്ടെങ്കില് കട്ടൻചായ കുടിക്കൂള്ളു
ഏ പാല്ങ്ങളെന്നും വാങ്ങിക്കുവോ
അത് ആ പാലെന്നും മേടിക്കും. ചായ ഇട്ടഞ്ഞാല് ഇജ് പറഞ്ഞമാതിരി ഒരു മ മത്തറ്
നിക്കന്നാ നിർബന്തില്ല ഞാ ചേ പ്പം രാവിലെ ചായന്റെ കടിയൊക്കെ ഒന്നു ഞാനിപ്പ വെള്ളം കുടിക്ക
ഉ ന്റെ അമ്മായിമ്മ ഉണ്ടേനി ന്റെ അമ്മായിമ്മ ചായന്റെ ഒരാളേനി അങ്ങനെ അതിന്റെ കു അതിന് വെക്കുമ്പോ നമുക്ക് ബാക്കി വരുവല്ലോ ആദ്യം നിങ്ങക്ക് ച ചില അല് അങ്ങനെ കുടിച്ച് കുടിച്ച് ചേലായതനിക്ക് ഇപ്പ അമ്മായിമ്മ മരിച്ചു പോയി പ്പാ ഞാനായി അ
എ ഏ യാനല്എന്ക്ക് ചായ നിർ ബന്തല്ല പ്പൊ വൈകുനേരം ഒന്നും ചായെന്റെ കടില്ല. ചായ അങ്ങനെ ഉണ്ടാക്കൂല്ല കടിയൊന്നും ഞാൻ വെള്ളം ചെലപ്പ്ണ്ടല്ലോ നമ്ക്കൊരു കോഫിക്കൊക്കെ ഒരു പൂതി അങ്ങനെ ഉണ്ടാക്കി കുടിക്കുള്ളു. അല്ലാതെ അങ്ങനെ വിളിക്കു
ഞാൻ ചോറ് ഉണ്ടാക്കി വെച്ച്നി കറി പിന്നെ ഇന്നല്കത്ത കറികളൊക്കെ ഉണ്ടെനി ആരു ഇല്ലല്ലോ ഞാനും ഈ ചെറിയ രണ്ട് കുട്ടികലുല്ലേഉള്ളു പൂതല്ല പേരെലല്ലേ കഷ്ണമീനി
ആ
അതുകറി അപ്പൊ ഓ അതന്നെ അണ്ടാക്കി രണ്ട് രണ്ടു നേരത്തിന് വെച്ചടീന അപ്പൊ ഇന്നലെ രാത്രി ബ്രോസ്റ്റ് ഇവിടെ ഞങ്ങ കടണ്ട് വീടിന്റെ അടുത്തന്നെ ഒരു കട തുടങ്ങി ബ്രോസ്റ്റ്ന്റെ ഓപ്പണിങ്ങണ് ഇന്നലെ
പോപ്പൊ എന്തോരു സ്മെല് കട മുളമ്പ ആ ആ വള വില്ലങ്ങളോക്ക് തിരുന്ന് അവിടെണ്ട എത്തിയപ്പൊ നല്ല സ്മെല്
ആതാണ് പുതിയ കടപ്പ തുടങ്ങിയത അപ്പ എന്നിട്ട് ഒലക്ക അവിടെ പോയി കഴിച്ച് എനിക്ക് എന്നിട്ട് മസാല ദോശം കൊണ്ടന്നന്ന് ഞാൻ റോസ്റ്റ് ചെയയിക്കൂലല്ലോ
ആഹ് ഇങ്ങക്ക് പറ്റൂല
ഉം ഞാൻ ചി കളിക്കാൻ ഇല്ലല്ലോ എന്നിട്ട് ഞാൻ അങ്ങനെ. തിന്നു ഒറ്റയ്ക്ക് നിന്ന് തിന്നു. അങ്ങനത്തെ കറി അങ്ങനെ ബാക്കിയായി അപ്പ ഉണ്ടേയനീ അല്ലെങ്കിലും ഈ മീൻ കറി. പിറ്റേന്ന് ഒക്കെ കാണല് ടേസ്റ്റ്. ചേരും
ആഹ് അത് അങ്ങനെ തന്നെയാണ്.
ഉം ഞാൻ നല്ല മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കുറുക്കിയിട്ടാ വെച്ചിക്കുന്നതേണ്ട്, അപ്പൊ നല്ല ഈ ഇറച്ചിയൊക്കെ വരറ്റിയ പോലത്തെ.
അപ്പൊ നിങ്ങള് ആ മീൻ കൂട്ടുമോ.
അത് ഞാൻ കൂട്ടൂല. നിക്ക് വേറെ കറി കിട്ടിയാനി
ഏഹ് എന്നാ ആയിക്കോട്ടെ ഞാന് ഞാൻ കൊറച്ചു കഴിഞ്ഞു വിളിക്കട്ടോ.
ആഹ് ഓക്കേ